ഹലോ ഹലോ ഹലോ ആഹ് ഇപ്പൊ ക്കണ്ട് ന്തൊക്കെയാണ് വർത്താനം സുഖല്ലേ ഹലോ ഹലോ
ഉം പറ
ഇങ്ങക്ക് അവിട റേഞ്ച് ഇല്ലേ
ക്കാണോ
എങ്ങനെ
സ്റ്റക്ക് ഇണ്ടോ
ആഹ് സ്റ്റെക്കാവണ്ട് ഇങ്ങൾക്ക് റേഞ്ച് ഇല്ല്യേ
റേഞ്ച് കൊറവാ
ആഹ് ഇങ്ങള് റേഞ്ചിള്ളോട്ത്ത് പോയി നിക്കി
ഇപ്പ കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പ കേക്കണ്ട് പറഞ്ഞോളി എന്തൊക്കെയാണ് വിശേഷങ്ങള് സുഖല്ലേ
ഉം നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചോ
ഓ ഭക്ഷണക്ക ക്കഴിച്ചു എല്ലാരും ഉറക്കി കുട്ടികളെയും മക്കളൊക്കെ ഉറക്കി ക്കീതാ ഫ്രീയായിട്ട് ഇങ്ങനെ വന്നിരുന്നാണ് ഈ ഒരു ടൈമിലാണ് കൊറച്ച് ഫ്രീ ഇണ്ടാവുവ ശനീയും ഞായറും അല്ലാത്തൂസം ഉം എല്ലാം പോവെ ഏഹ് മ് പത്ത്പന്ത്രണ്ട് മണിയാവും കെട്ക്കാന് ഓലേസ്കൂൾത്തേ കാര്യങ്ങളും ഇൻക്ക് ചെറിയൊരാള്ണ്ട്. ഒന്നെര വയസായാആള് ആളെ വെച്ച്ക്കാണ്ട് സ്കൂൾത്തെ കാര്യങ്ങളൊന്നുംനോ ക്കാൻകഴിയൂലഅപ്പൊല്ലാരിം ഒർക്കി അടിക്കലും പത്രങ്ങളൊക്കെകെയ്ഞ്ഞു പിന്നെകുട്ടികളെ സ് സ്കൂളില് എന്തൊക്കെയാണ് ഇണ്ടയിക്ക്ണ് അതൊക്കെ അറിഞ്ഞു ഒക്കെ കഴിഞ്ഞ് കെട്ക്കുമ്പോത്തിന് പന്ത്രണ്ടര ഒര്മണിയൊക്കെആവും.
നല്ലെ ടൈമാവുലെ
ഉംന്നല്ലേ
പിന്നെരാവിലെ നേരെത്തെ എഴുന്നേൽക്കുംവേണ്ടേ
ഓ നേര്ത്തെ എണീക്കണം നാലരക്ക്എണീക്കണം കുട്ടിയാക്ക് ചോറ്കൊണ്ടോണം ഇകക്ക് ചോറ് കൊണ്ടോണം
ആഹ്, ആഹ്
ആങ്ങനെമൊത്തത്തിൽ ഒര് തെരക്ക് പിടിച്ച സമയാണ്. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങള് മഴണ്ടോ അങ്ങട്ടൊക്കെ
ഏഹ്
മഴണ്ടോ അങ്ങട്ടൊക്കെനീക്കിയ
ഉം ഇപ്പോകൊർച്ച് ദിവസായിട്ട്ന്നല്ലെ മയേ
ഉം ന്നല്ലെമയേല്ലേബടെ മഴവെന്നാ ബുദ്ധിമുട്ട്വെല്ലോംഇണ്ടാവോ വല്ലാതെമഴെയ്താല്?
ആഹ് ഇവടെകൊർച്ച് താണ് മഴപെയ്ത്കഴിഞ്ഞകൂടുതലായി കഴിഞ്ഞാല് പ്രശ്
ഇവടെ ഉം ഇവിടെങ്ങതെന്നെ കൂടുതലായി കഴിഞ്ഞാൽപ്രശ് മം പേടിയാണ് ഇപ്പൊഎത്രോസായി ഈ ഒരാഴ്ചങ്ങാണ്ടു ആയി ഈരാപ്പകലില്ലാതെ മഴയെണ്.
അതാണ് ഇന്ന് വടെഇന്നൊരു കുറവ്ണ്ട്ന്ന്.
ഇന്ന് ഇവടെ ഒര്കൊറവ്ണ്ടോയ്ച്ചാല് മഴപെയ്യ വെയ്ലടിക്ക. മഴപെയ്യ വെയ്യ്ലടിക്ക ഇങ്ങനെള്ളെന്ന്.
ആഹ് ആഹ് ഇന്ന്വ്ടെഅങ്ങെതെന്നെ ഇവ്ടെ രാവിലെന്നല്ലോണം പെയ്ത് ഇന്നലെരാത്രിയൊക്കെ നല്ലെമയായിരുന്നു.
നല്ല മഴന്നെയാണ്.
ആഹ് പിന്നെപ്പോഇന്ന് വെയ്കുന്നേരം ഒന്ന്കൊറവ്ണ്ട്.
ഉം ഇവിടെപ്പോ ഇപ്പോന്നല്ലൊരു മഴ പെയ്ത്ചോർന്നിട്ടൊള്ളൂ.
ഏഹ് ഇവടെപ്പോ കോ വെയ്കുന്നേരം ഒന്നും പെയ്തിട്ടില്ലരാവിലെപെയ്തതാ
യിയേ അഹ്ശെരി
ആഹ്
പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നെന്തേയായിരുന്നു രാത്രിസ്പെഷ്യല്?
ഇന്ന്മന്തിആയിരുന്നു ഇന്ന്ഗെസ്റ്റ് ഇണ്ടായിരുന്നു അപ്പോപൊർ ത്ന്ന് കൊണ്ട് വന്നതെന്നുഇന്ന് രാത്രി ഫുഡ്ഇണ്ടാക്കിട്ടില്ല.
ഉം ഉം
അവ്ടെഎന്തേനുസ്പെഷ്യല്?
ഇന്ന് ചപ്പാത്തീം കോഴിക്കറിം.
ആ ആ
മ് ജ്യേഷ്ഠത്തി അനിയത്തിയൊക്കെ വന്ന്ക്ക്ണ് അപ്പോ അങ്ങനെഇണ്ടാക്കി ചപ്പാത്തിപിന്നെൻക്ക് സ്ഥിരംവാണംട്ടോ ഡെയ്ലി
എൻ നൈറ്റ് ചപ്പാത്തിയാണോ ഉണ്ടാക്കാറ്
ആഹ് നൈറ്റെന്നും ചപ്പാത്തി കാണും
ആഹ് ഞങ്ങള്എടക്കൊക്കെ ഇണ്ടാക്കും ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഇല്ലന്നുണ്ടെങ്കിൽ ഇണ്ടാക്കും
അക്കോ എടക്കാലദിവസം സം ചപ്പാത്തിവേണം മം മം മം നാലഞ്ചെണ്ണം
ത്ത്ദിവസങ്ങളിലൊക്കെ ഉച്ചക്കത്തെ ചോറ്ന്നെയാവും
അക്കൽ വെക്കല ഇരിക്കൂലേ
ആഹ ആഹ
ഉം
ഇപ്പോ കുറച്ചു മുമ്പ് നല്ല ചൂടൊക്കെ ആയിരുന്നില്ല ആ ടൈമിലൊക്കെ പിന്നെ രാത്രി ഫുഡ് വേറെ ഇണ്ടാക്കും
ഉം
അല്ലാന്നുണ്ടെങ്കി ഉച്ചക്ക് ഉണ്ടാക്ക ആഹ ആഹ അല്ലാന്നുണ്ടെങ്കി ഉച്ചക്ക ഉണ്ടാക്കണ
ഉം പിന്നെ എന്തൊക്കെയാണ് സിനിമ കാണൽ ഉണ്ടോ സീരിയൽ കാണൽ ഉണ്ടോ
സീരിയൽ ആദ്യൊക്കെ കണ്ടിരുന്നു ഇപ്പൊ ഒന്നും കാണലില്ല
ഏ
അവിടെ കാണലുണ്ടോ സീരിയലൊക്കെ
എവിടന്ന് നേരം ആറാൾക്കാരുണ്ട് റോന് പിന്നാല ഓടാനണ്ട് കഴല്ലേ
അപ്പൊ ഒന്നിനും ടൈം ഉണ്ടാവൂലല്ലേ
ഓരോടുള്ള ഒച്ചയും വിളിയും ഓര് നേരെ വെളുത്താല് നാലര രക്ക് എണീക്കണം ആറു മണി ആകുമ്പോത്തേ വെല്ലുവിൾക്ക് മദ്രൽ പോണം ഏഴര ആവുമ്പത്തിനും ഒരുത്തിക്കു സ്കൂൾ ന്നെ ചായാവണം ചോറണം എന്തെങ്ക കണ്ട പരിപാടിക്കെ നടണം അയിന്റെ ഇടയിൽ
എല്ല ആാവണം
മക്കാല ക്രസായം ചെയ്ത് കൊടുക്കണം ഇവരുള്ള അതിന്റെ ഇടയ്ക്ക് ഒരു പത്ത്പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവകും ഇട ഇടച്ചിട്ട്
രാവിലെ ഭയങ്കര തിരക്കാവൂലേ
രാവിലെ ഒരു വല്ലാത്ത യുദ്ധം ആണ് ഒരു എട്ട്മ്പത് മണിയ വരെ
രാവിലെ
ഉം ഒബാത് മണിയുമ്പോത്തിനും ചെറിയ പോലെ വണ്ടി ആ ഓ ആ് ഭക്ഷണൊക്കെ അപ്പക്കന ആോ ചോറ്ന്നരൊക്കെ അവർക്ക് കൊണ്ടോകോ അവോട് പിന്നെ അങ്ങത്തെ പണിയക്കടുോ പിന്നെ വല്ലാതെ എന്തെങ്കിലുംാൻണ്ടാക്കാൻറ്റ ഓ പുളികവയങ്ങൾ ചില ദിവസം ചെറിയ ആൾക്കൂരു ദേഷ്യം കുടിക്കട്ട അന്നേം പിന്നെ അന്ന എല്ലാം വെഴുകും
അപ്പൊ ഒന്നും കഴൂലല്ലേ
അന്ന് പിന്നെ ഒന്നും കഴിക്കല അന്ന് പിന്നെ അങ്ങനെ ചീനിക്കാണ്ടക്കാര ഷാറാണെങ്കിൽ ഷാറായിട്ട് അങ്ങനെയള്ള പോ
ഉം ഉം
അല്ലെങ്കില അവക്ക്പ്പോൊ കുറച്ച് ദിവസമായിട്ട ഭയര ശീലക്കേടാണ് കുട്ടികളൊക്കെയാണ് പോയ പിന്നെ അവന ഒറ്റ കൈയിലേ
ഒറ്റക്ക ആവുമ്പോ ഒരു ആ എല്ലാരും ഉണ്ടായിട്ട് ഇല്ലാതാവുമ്പോ ഒരു ഉ
അതെ അതെ ഇവിടെ നമക്ക് കാട്ടാനുംന്താത്തല്ലേ
എല്ലാരും ഉണ്ടാവുക
കാക്കാന്റെയും താത്താന്റെയും ഒക്കെ ഒരു പിന്നാര കുട്ടിയാണ് അതുകൊണ്ട് പിന്നെ നക്ക് ഭയങ്കര പുറതേടാത് എല്ലാരുണ്ട് പോയല്
പോയി കഴിഞ്ഞാല് ആഹ ആ ഓര്ക്കൊക്കെ ഫുഡ് കൊണ്ടോണ്ട വരുംല്ലേ
ഉ എല്ലാർക്കും മോഷണം ഉണ്ടാവും നല്ലരും ഭോഷണം ഉണ്ടാവകും വേണം അതിന്റെ പിന്നാല ആര് കൊറച്ചു നേരം ഒരു മൂന്നാാല് മണിക്കൂർണ്ട് വേനക്കാട് പരിപാടി എടുക്ക ഒന്നങ്ങ ഇട്ടം കിട്ടോ വഴുകിയോ എല്ലാം താളം തെട്ടിയാണ് ഈ കുട്ട പിന്നെ പട്ടണിട്ട് പോവലും ആയെങ്കിലും ആ്പോ നമുക്ക് ടെൻഷൻ ആാവും പിന്ന എത്ര വെയ്യാതായാലും ആ സമയത്ത് കൊണ്ട് എണീച്ചണ്ട് തുടങ്ങല
തുടങ്ങണം ഞാൻ പിന്നെ അഞ്ചരൊക്കെ ആവുമ്പോളോ ഏഴ് ന്നേൽക്കല് ആഹ് അഞ്ചരക്കെ ആവുമ്പോഴുന്നേറ്റ് കഴിഞ്ഞാല് ആ പോകുമ്പോക്കിനെല്ലാം ആവും
ഉം ഒരാക്ക് രണ്ടാക്കണങ്കിൽ നമക്ക് അങ്ങനെ
ആഹ് അതാണ് അപ്പൊ സുഖാണ് എല്ലാര്തു കൂടി നോക്കുമ്പോ എടങ്ങേറാണ് പിന്നെ ഒരു ടൈമ് കഴിഞ്ഞാ കൊഴപ്പ
അത് കഴിഞ്ഞൽ പിന്നെ മൂന്ന് മൂന്നര വരെ നമ്മള് ഫ്രിയാണ് വെറെ
ഫ്രീയാണ് ഒര് വെരോളം ഉം
അതെ തിരുമ്പാ മിഷീല് കൊണ്ടോയിട ഒന്ന് അടിച്ച് വാരി തൊടുക്കും ചെയ്താ നമ്മള് പരിപാടി കഴിയും
ഇപ്പ കഴിഞ്ഞ് ഫുഡൊക്കെ പിന്നെ നേരത്തെ ആവണോണ്ട്ല്ലേ
അതെ അതെ
ആ
പിന്നെ വേറെന്തൊക്കെയാണ് നിങ്ങള് യാത്ര പോയിനേ എങ്ങട്ടേലും പോയിന്നാ
പോയിനി ഇപ്പോ പോയിട്ട് ഇപ്പൊ കൊറച്ചായി എങ്ങട്ടേലും പോവലുണ്ടോ ലോങ്ങ് എവിടക്കെങ്കിലെക്കെ
ഞാന് ഞാാനിതുവരെ പെറത്തേനു ഞാൻ വിദേശത്ത് വർക്ക് ചെയ്തൊണ്ടിരുന്ന ആളാണ് ഞങ്ങള് ഫാമിലിയോട് ക്കെ അവിടെ സെറ്റിലായിരുന്നു പത്തു വർഷയിട്ട്
ആ
ഇങ്ങട്ട് നാട്ട്ക്ക് വന്ന്ട്ട് നാല് മാസം കണ്ടു ആയതോളു
അതായിട്ടെള്ളൂല്ലേ
ആ നാല് മാസയിട്ട് അപ്പൊ കുട്ട്യോള് ഇവിടത്തെ കൾച്ചറായിട്ട് ഇങ്ങനെ മിംഗിളായിട്ടില്ല
ആയിട്ടില്ല ആഹ് ഉം
ഉം അപ്പോ ഓലൊന്ന് സെറ്റ് ചെയ്യാ വേണ്ടിട്ട് ഇടക്കിടക്ക് പുറത്തൊക്കെ പോവും ചെളീലും വെള്ളത്തിലൊക്കെ ഒന്ന് കളിപ്പിക്കും
ആഹ് ആഹ് അവടെ അവടെ കൂടുതലും പെറത്തൊക്കെ പോവൂലേ
ഓ അവടെ പെറത്തു പോവും അവടെ മാസത്തിലെരിക്കല്
മക്കൾക്കൊര് ഇത്ണ്ടാവും
ആഹ് ഓര്ക്ക് ഇവിടത്തെ പെടിംമണ്ണൊന്നും ഓര്ക്ക് പറ്റ്ണില്ല ഒൽക്ക് ഇല്ല്യതാവ്ണാണ് മൂത്ത ആൾക്ക് വരെ മൂത്താക്ക് പതിനഞ്ച് വയസ്സായി ആ ആൾക്ക് വരെ ഇപ്പോ പൊടിയും മണ്ണൊക്കെ പറ്റുന്നില്ലെ കൊറച്ച് നിക്കാല്ലോ വിചാരിച്ച് ഇങ്ങ് പോന്നതാ
പെർത്ത് ആഹ് ഉം ഇനി ഇവടെ നാട്ടില് സെറ്റിലാവാണോ
സെറ്റില് ഈ ഒരു വർഷം ഇങ്ങനെ പോയിട്ട് പിന്നെ ഞങ്ങള് പോണന്ന് വിചാരിക്കുന്നു
ആഹ് ആഹ് അങ്ങനെ രണ്ടു പേര്ക്കും അവിടെനു വർക്ക്
ഓ ഞങ്ങള് രണ്ടു പേരും അവിടെ ഇക്കാ അവിടെ എഞ്ചിനീയറാണ് ഞാൻ അവിടത്തെ ടീച്ചറണ്
ഉം ഉം
ഉം അങ്ങനേണ് ആഹ് ഇപ്പ ഇവിടെഓഫീസില് വർക്ക് ചെയ്യ്ണ്ട് എഞ്ചിനിയറായിട്ടന്നെ ഓഫീസില് വർക്ക് ചെയുന്നുണ്ട്
ഉം ഉം അപ്പ പിന്നെ അവടെ നിന്നിട്ട് ഇവിടെ നിക്കുമ്പോ ഭയങ്കര
ഇൻക്കെരു പെർത്യോട് ആഹ് ഓൽക്ക് ഞങ്ങള് ന്നട്ട് ഇവിടെ കൊട്ന്ന് സ്കൂള് ചേർത്തി സ്കൂള് ഫസ്റ്റ് ആയിട്ട് ഒര് സ്കൂള് ചേർ ടത്തി അവടെ അവിടെ സ്കൂള്ല് ചേർത്തിട്ട് കുട്ടികള് ഭയങ്കര കുൽ മാല് വൃത്തില്ല വെടുപ്പ്ല്ല ബാ ത്ത്റൂമ് അങ്ങനെണ് അത്ങ്ങനെണ് ഇത്ങ്ങനെണ് പറഞ്ഞാണ്ട് ഭയങ്കര കുൽമ്മാല് അങ്ങനെ പിന്നെ അവിട്ന്ന് വെട്ടീട്ട് പിന്നെ വേറെ പ്രൈവറ്റ് സ്കൂൾ ക്ക് കോറ്റ്യക്കാണ് ഇപ്പം പ്രൈവറ്റ് സ്കൂള് ഇപ്പ വല്ല്യ കൊഴപ്പല്ലല്ലോച്ചാരിച്ച് അങ്ങനെ കയറ്റി കൊടുത്ത്ക്കാണ് പ്പം
അവടെ നേരത്തെ ക്ലാസെക്കെ തെടങ്ങൂലേ
ഓ ആറര ആപോത് ന് ക്ലാസ് തെടങ്ങും
ആഹ്ആഹ് ടൈമിങ്ങിന്റെ ബുദ്ധിമുട്ടും ഉം ഉം ഉച്ച വരേള്ളുല്ലേ
ഓ ഉച്ചവരെള്ളു വിടെ ഓൽക്ക് കൂടുതൽ ടൈം ഇരിക്കയൊക്കെ ചെയ്തിട്ട് ഓക്ക് ങ്ങട്ട് ടയേർഡ് ആയിട്ട് സ്ക്കൂള്ട്ട് വരുന്നതെ ബെഡ്മലെക്കാ തിന്നും വേണ്ട കുടിച്ചും വേണ്ടങ്ങനെ വന്ന് കിടന്നിട്ടുണ്ടാവും
ഇനിയിപ്പോ കൊറചൂടി കഴിഞ്ഞാല് ശീലയിക്കോളൂ
ഉം അങ്ങനെണ്ട് ശീലായി വരണം കുട്ടികൾക്കേ ശീലായി വര്ണ്ണം അല്ലാണ്ട പ്പംഅയിന്റെ പിന്നാല കൂടിയ കാര്യല്ല
കാര്യല്ല ഉം സീരിയൽ എന്തേലുക്കെ കാണലുണ്ടോ
അങ്ങനെ ന്ന് പ്രത്യേകിച്ച് ഒന്നും ഒന്നാമത് സമയണ്ടാവൂല പിന്നെപ്പോഴെങ്കിലും മുബൈൽ എടു എപ്പളെങ്കിലും മൊബൈലടുത്ത അന്നേരം ന്റെ ചങ്ങയ്ക്ക് വാണ്ടയരും പിന്നെ മൊബൈല ലെ കാരം അതോ ണ്ട് പിന്നെ ഞാ വല്ലാ റങ്ങലി ല്ല അഥവാ എനിക്ക് എക്സ്ട്രാ സമയം കിട്ടിയാ ആന്നേരം പുതച്ച് മൂടിക്കിടന്നാ ട്ടൊറങ്ങും നമ്മക്ക് രാത്രി ക്കത്തെ ഒറക്ക് ഒക്കെ ബാക്കിയാണ്
ആ
ഫീഡ് ചെയ്യാ ന്എണീക്കലും ഓരോ പറ്ഞ്ഞ് കാണ്ട് എണീ ക്കല് നമ്മള രാത്രി കത്തെ ഒർക്കൊക്കെ ബാക്കി അപ്പ എവിടെ ലും ഒര് ചാൻസ് കിട്ടിയാ ഞാ മെല്ല നെ പൊതച്ച് മൂടി അവടെ ണ്ട് കെടക്കും
ആഹ്ആഹ്
അപ്പ ന്നായിക്കോട്ടെ ഞാൻ വിളിക്കണ്ട് ട്ടാ
ആഹ് ആഹ്